ഹലോ
ആ കേൾ
ഓ കേൾക്കുന്നുണ്ട് ആ കെടക്കാൻള്ള പരിപാടിയിലാണ്
ആ മക്കളൊക്കെ ഉറങ്ങിയോ
ഉം ഉറങ്ങുന്നേ ഉള്ളോ
ഉം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ മഴയൊക്കെ ഉണ്ടോ
സുഖായിട്ട് പോണോ ആ ഇന്ന് മഴ തന്നേനി ഇന്ന് രാവിലെ തന്നെ മഴാണ് അ ആ ശരി
ഈ മഴ ആയതുണ്ട് ഞമ്മക്ക് ഒന്നിനും ഒരു ഉഷാറുണ്ടാവൂല്ലല്ലേ ആ ഉം പൊറത്തും ഇറങ്ങാൻ പറ്റില്ല ആ അതെ
ആ അതെ
ഉം പിന്നെ എന്തൊക്കെയന്ന് കഴിക്കാനൊക്കെ ആ കിടന്ന് കുട്ടികളൊക്കെ അങ്ങനെ ഉറക്കി എന്തൊ കഴിക്കാനൊക്കെ
ആ ആ ശരി എന്നേഞമ്മുക്ക് പരിപാടിണ്ടായിന് നമ്മ അമ്മോൻ മരിച്ച അവിടെ മൂന്നാനിന്ന്
ആ മരിച്ചതിന്റെ അല്ലേ ആ ആ മരിച്ചതിന് ചിക്കൻ ബിരിയാണി വെക്കോ മൂന്നിന്
ഓ
ആ ഇവടെ അങ്ങനെ അല്ലാതെ അങ്ങനെ വെക്കില്ല
ല്ലെ അവിടെ എന്താണ്ടാ വല്
അ ഇവടെ അധികന്ന് മൂന്നിനൊന്നും അങ്ങനെണ്ടല്ലോക്കെ സാധാ ചോറണ്ടാവില്ലേ
ആഹ് ആഹ്
അങ്ങനെ വെക്ക
ഏഹ് ഏഹ് ശരി മൂന്നും ഏഴും അങ്ങനെ ക്കാങ്ങനെ
ആ എഴിനൊക്കെ ഇവടെ സാധാ ചോറ്, ബീഫ് വരട്ടിയത് അതൊക്കെ മെയിന് ചിക്കൻ ബിരിയാണി അങ്ങനെ ഒന്നും വെക്കില്ല
അല്ല അയ് ശെരി നമ്മള് ഇവിടെ ആദ്യക്കെ എന്തായ്യ്നു വെറും ചോറും ബീഫ് വരട്ടിയതും, മോര് കാച്ചിയതൊക്കെ ഉണ്ടയിനു ആ അതുപോലെ
അമ്മാവതെന്താ പറ്റി പെട്ടെന്ന് പ്രായായിട്ടുണ്ടോ
പ്രായം ഉണ്ടെന്നാലും പെട്ടെന്ന് അസുഖം വന്ന് പെട്ടെന്ന് മ റിച്ചതാണ് എന്നിറ്റൊന്നുമില്ല ആഹ് ആഹ് അത് നമ്മലെ ഇവിടെ അടുത്ത് തവന്നൂർപറയും കീശ്ശേരി, തവനൂര് ഏഹ്
ഏത് എവിടെ വർഹ
മലപ്പുറം ജില്ലയിലാണ്
ആഹ് ആഹ് ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
പിന്നെ എന്താണ് ഒക്കെ നല്ല ഇങ്ങനെ പോണു
ആഹ് ആഹ് ഫുഡൊക്കെ കഴിച്ചു ഇപ്പൊ മക്കൾക് ഇങ്ങനെ കുട്ടില് ഇപ്പോ മഴയായതു കൊണ്ട് ഭയങ്കര ഇതാണ് ഈ ഭയങ്കര കൊതുക് ഉണ്ടാവുല്ലോ അപ്പ ഇവരിക്ക് കൊതുക് പിന്നെ ഭയങ്കര അലർജി ഇണ്ടായി
ആഹ് ആഹ്
ഓ വൈകുന്നേരം ആയ ഇ കൊതുക് ഇങ്ങനെ കാല് ചൊറിയും
ആഹ് ആഹ്
അപ്പൊ അങ്ങനെയാണേ അവരെ കൊണ്ട് പിന്നെ നേരത്തെ കിടക ഇങ്ങനെ മുട്ടിന്റെ താഴ കൊതുക് കടിച്ചിട്ട് ഇങ്ങനെ ഒരോ ഉണില് ഉണ്ടാവൊല്ലോ ചെറിയ ചെറിയ കുരു അത് മാന്തി മുറി പോലെ ആവും.
ആഹ് പിന്നെ ആകെ മുറിയാവുല്ലേ
ആഹ് അത് ഇവർക്ക് പിന്നെ ഞാൻ ഇത് ചൊറിയാ എന്തെങ്കിലൊക്കെയാണ് കരുതി ഡോക്ടറെ കാണിച്ചു അപ്പൊ ഡോക്ടർ പറയ ഇത് കൊതുകിന്റെ അലർജിയാ ഇപ്പൊ ചെറിയ ചെറിയ ഒരു കൊതുക് ഇറങ്ങിയിട് ഇണ്ടല്ലോ കാരണം ഞമ്മൾ എത്ര നോക്കിയാലും കൊതുക് പിന്നീ തൊടുലു എവിടെയെങ്കിലുക്കെ ഇതായി
ഹ്ഹ അതെ വെള്ളം കെട്ടി നടക്കുന്നുണ്ടാവല്ലോ അതിലൊക്കെ കൊതുക് മുട്ടയിട്ട് ആഹ് അതെ
നി ആയിട്ടും വയറിളക്കം ആയിട്ടും
അതെ ഇപ്പം എല്ലോടത്തും പനിയുണ്ട്ന്ന് പറഞ്ഞികേക്കുണ്ട്
ആ പിന്നെ ഇവക്ക് അലർജിയൊക്കെ ഉള്ളതു കൊണ്ടാണ് ഈ പെട്ടെന്ന് രണ്ട് കുട്ടികൾ മക്കക്കും അതെ അലർജിന്റെ പ്രശ്നാണേ ആഹ് അല്ല ഒരാള് ഒന്നില് ഒരാൾക്ക് മൂന്ന് വയസ്സും ഒരാള് ചെറുതാ
ആഹ് അത്രയായിറ്റേ ഒള്ളു ലെ ഹസ്ബൻഡ് എന്താ ചെയ്യുണ്
അവർ സൗദിയിലാണ് ഇളയവനെ ഇപ്പൊ ബാലവാടി പോ പോയി തുടങ്ങിയിട്ടുണ്ട് നല്ല വാശിയാന്നൈ മ്മ് കൊ കൂടെ ഉണ്ടാവുമ്പോഴുള്ള വാശി ബാലവാടി പോയാ നല്ല ഉഷാറാ അവിടെ കുഴപ്പില്ല
അതെ നമ്മളുടുത്ത ഇമ്മാരെ കാണുമ്പോ
ആ ഉമ്മാനെ കാണുമ്പോളാ ഭയങ്കര വാശി മക്കളൊക്കെ സ്ഥിതി ഇപ്പോ അടുത്ത പ്രാവശ്യം സ്കൂളിലൊക്കെ പോണ്ടതല്ലേ
ആഹ അതെ ബാലവാടി അ വിടെ അടുത്ത് തന്നെയാണോകൊറെ പോവാനുണ്ടോ
ഇല്ല ബാലവാടി അടുത്ത് തന്നെയാണ്. ഒന്നങ്ങട് നടന്നാൽ മതിഒരു മൂന്ന് നാല് വീട് കഴിഞ്ഞാ പിന്നെ ബാലവാടിയാണ്. അതുകൊണ്ട് കൊഴപ്പില്ല.. ആ കാരണം നമുക്ക് എന്നാല കൊണ്ടലും കൊ കൊണ്ടാക്കുള്ള ടൈമിലും ആക്കല് നമുക്കൊരു പണിയൊക്കെ തന്നെയാണ് എന്നാലും ആ കൊറെ ടൈമ അവര ഒന്നട് ഒതുങ്ങി നിക്കുവല്ലോ
ആഹ് അതെ പോവലൊക്കെ ഒന്ന് ചേലായിക്കോളൂ അല്ലേ
അവരുണ്ടെങ്ക നമ്മളെ അവലെ പിന്നെ ആലെ നടക്കണം പിന്നെ ഇങ്ങനെ അവിടെ പോയിന്നോണ്ട് ഭക്ഷണം ഭക്ഷണം കഴിക്കലും അങ്ങനെയൊക്കെ മ ഒറ്റക്കെ പടിയോ വിചാരിച്ചട്ടേ ഉം ചെയ്ത് കൊടുക്കണേ പിന്നെ വീട്ടിലാ ബോ ഓരോരോ വാശിയൊക്കെ പിന്ന ഫോൺആണ് മെയിൻ ആയിട്ട് വേണ്ടതെ വീട്ടിലാകുമ്പോളേ അപ്പ നമ്മളൊക്കെ ഞമ്മക്ക കണ്ട്രോൾ ചെയ്തപ്പോ നിക്കല കാരണം അവരി ഇത് കാണല്ലേ എപ്പോഴും ഫോണ് പിന്നെ നമ്മളുംഅതെ നമ്മളും ഫോണിൽ കാണോ ഞാനിട്ട് അവളോട് ഇങ്ങനെ പറയും ഫോണില് കണ്ടാൽ കണ്ണിന് ചോര വരും എന്നൊക്കെ പറഞ്ഞടുക്കേ എപ്പളെയെന്ക്കിലും ഞാൻ കാണുമ്പോഓൾ പറിയും ഇമ്മാ കാണേണ്ട കണ്ണിന് ചോര വരുന്നറിയ
ഞമ്മൾ അങ്ങോട്ട് പറയുന്നത് ഇങ്ങോട്ട് തിരിച്ചു വരുല്ലോ
തിരിച്ചു പറയെ
അ ആ അതെ
ഉം
ഉറങ്ങിയഓല്
കുട്ടികൾ ഇപ്പൊ കുട്ടികൾ ഒക്കെ ആള് ബാലവാടി പോയത്കൊണ്ടേ രാവി ഉച്ചക്ക് ഉറങ്ങില്ലല്ലോ അല്ലെങ്കിൽ ഉച്ച നല്ലൊരു ഉറക്കെ ഉച്ചക്ക് രണ്ട മണിക്കക്ക് ഒന്നരക്കൊ ഒക്കെ ഉറങ്ങി യാൽ ഓള് അഞ്ചരൊക്കെ നീക്ക സാധാരണ ദിവസങ്ങളിൽ ഇപ്പൊ ബാലവടി ഉറങ്ങി തൊട്ടി വേണേ അപ്പൊ അവിടെ തൊട്ടിയൊന്നും ഇല്ലല്ലോ അപ്പൊ രണ്ടു ദിവസൊക്കെ ചെക്കനെ കൊടുന്നുന്നപ്പൊ പിന്നെ ടീച്ചറിണ്ട് അവിടെൊ തൊട്ടിയൊക്കെട്ടി കൊടുതുക്കണ് ഓൾക്ക് സാരി ഓണ്ട് ഒക്കെ ടീച്ചറ സാരി ഇവിടെ കുട്ടികള് കമ്മിയാണ
ആഹ്
അേള്ളൂ അപ്പൊ പിന്നെ ടീച്ചർ നല്ല നോക്കാൻ പറ്റും ആ ഇപ്പൊ ഒ കുട്ടികളൊക്കെ ഇണ്ട് ഇപ്പൊ ഈ മഴ ആയത കൊണ്ട് ആരും അങ്ങനെ കൊടന്നാക്കില്ലേ കാരണംക്കെ ആഹ ആഹ നമുക്ക് പിന്നെ കൊറച്ച്ടു ത്താ കൊണ്ട് അവര് മര് നടക്കേണ്ടത് അപ്പൊപ്പ നമ്മള് കൊണ്ടക്കും അ കുട്ടികൾ കമ്മിയാതുകൊണ്ട് ടീച്ചറ് നല്ലോ നോക്കും പക്ഷത്തോട്ട പിന്നെ ഫുഡ് ഒക്കെ ഉണ്ട് ആഴ്ചൽ ഒരു ദിവസം രണ്ടു ദിവസത്തെ കോയിമുട്ട ഇണ്ട കോഴമുട്ട ഉള്ള ദിവസാർക്ക് ബിരിയാണി വെച്ച് കൊടുക്കും വെറുതെ മുട്ട ബിരിയാണി വെറുതെ മുട്ട പുഴുങ്ങീട്ട് മസ കുട്ടികളെ കുട്ടികളൊന്നും സോപ്പടാനുള്ളരു ബിരിയാണി അവർക്ക് വെച്ച കൊടുക്കും ആഹ
ഓൽക്കങ്ങനെ കിട്ടിയമതില്യോ എല്ലാും
പിന്നെ പാലും ഒക്കെ ഉണ്ട് പ്പോ നമ്മളെ പണ്ടത്തെ പോലെന്നല്ലത പണ്ടൊക്കെ ഒരു ഒരു ഉപ്പുമാവ് മാ ല്ല ഉണ്ടായിരുന്നുള്ളു വാലാവാടി വരുമ്പോഴൊക്കെആ ഈ ഇപ്പൊ ചെറുവാർട്ട അപ്പ അങ്ങനെയൊന്നുംല്ല അത് ഞാാന ഒരു ദിവസം ടീച്ചറോട് പറഞ്ഞിങ്ങനെ ചെറുപയർ ഇങ്ങനെ വല്ലാതെ പറ്റില്ല തണുപ്പുള്ള ഭക്ഷണൊന്നും വല്ലാതെ ഇവൾക്ക് പറ്റില്ലേ
ആഹാ ആഹ
അപ്പൊടി ചിൽപ്പ അങ്ങെ ചെറുപയരായിട്ടൊന്നും അങ്ങനൊന്നും ഇല്ല.
ആഹാ ഇന്നിപ്പ ഇഡ്ലി സാമ്പാറ്. വൈകുന്നേങ്ങളി അങ്ങനെയൊക്കെ. ആഹ മുത്താരി പായസം അങ്ങനെയക്കെ ഓരോന്ന്
ഉച്ചക്ക് വ്ള കൊണ്ട്രാംപോയി അപ്പൊ ഓര് ഭക്ഷണ കഴിക്കാപ്പ ഇനിക്കുഅവിടുന്ന് കഴിക്കാൻ തന്നേ
ആഹ അതെന്നെ
അപ്പങ്ങന് സാധാചോറ് പിന്നെ അവര് ചെറുപയര്കൂട്ടാണ്ട്. പയറുപ്പേരിണ്ട്.
അവരത് എരിവില്ലാതെ മക്കക്കായിറ്റ് വെക്കുണ
മക്കൾക്ക് വേണ്ടിട്ട് വക്കലേ
വല്ല ടേസ്റ്റ്ണ്ടാത് വെക്ക അവര് കയി ക്കും ചെയും നമ്മള്
കൈയ്ക്കും ആഹ പ്പോന്റെ മോനിക്കിന്ന് സ്കൂണ്ടായിന്നില്ല. അവന് സ്കൂൾക്ക് പോയിട്ട് അവൻന്റെ സ്കൂളിൽന്ന്. മരത്തി ഗ്രൗണ്ടില് മരത്തില് വെല്യയൊരു തേനീച്ച കൂട് കണ്ട്ക്കണ്.
ആഹ് ആഹാ
അപ്പൊ കുട്ടികളൊക്കെ പെട്ടെന്ന് സ്കൂള് അപ്പ തന്നെ വിട്ടക്കണ് കാരണം അന് എന്തേലും ആയാ പിന്നെ അപകടല്ലേ? ആഹ് അപ്പൾ അവന സ്കൂളട്ട് വന്ന കഴഞ്ഞ വച്ചാ അവനു സ്‌കൂൾട്ട് വന്നേനേശം അവനുസ്കൂള്ട് വന്നീണേഷഅവനും ബാലവാടി പോയിരിക്കണ് ഓളെ കൂടെ ഓൻക്ക് ബാലവാടി പോയിരിക്കണഇഷ്ടാണ് ട്ടേ ഇവളെ കൂടെ ഓനും പോയിനിന്ന് ഹും. ആഹ് വടെപിന്നെ കുട്ടിള് കമ്മിയായിട്ട് ടീച്ചർക്ക് അഹ് ഒന്നും പ്രശ്നല്ല അഹ് ന്തച്ചല് ഞങ്ങളൊന്നുള്ളേരിയണേ വീടൊക്കെ. അപ്പൊ ബാലവാടിയൊന്നുള്ളേരിയക്കാണ്. അപ്പൊ എല്ലാക്കും കൊട്ന്നാക്കാനൊരു മടി മടിയാണേ
മടിയാണല്ലേ? ആഹ്
കൊറച്ച്ക്കണ്ട് പുറത്തക്കാണെങ്കില് ഓരു ഇതല്ലേ?
അതെ അതെ
ആഹ് പിന്നെ മഴയത് പിന്നെ മഴയത് തോണ്ട് ഒന്നും കൂടി എല്ലാരക്കും മടിയെക്കാരം ഈ മഴള്ളസമയത്ത് രാവിലെ കൊണ്ടേക്കാനും കൊണ്ടരനും ഒക്കെ പണിയല്ലേ?
അതെ എല്ലാർക്കു മടിയെന്നാണ്.
ഞമ്മള് ഓക്കെ ഉച്ചക്കൊന്ന് കടക്ക്ണ സമയെക്കരം മൂന്ന് മണിയൊക്കെ അപ്പൊ ആഹ സമയത്ത് ഓരെ കൊണ്ടര്നും പോണ്ടിരും അതിൽ പണിയൊക്കെ തന്നെയാണ്. ന്നാലും അവ്ടെ പോയിരിക്കണ് നല്ലതലെച്ചിട്ട് അങ്ങനെ പറഞ്ഞയക്കണ്
കുറെക പഠിക്കാന എയ്താന് ഇതാക്കാനൊക്കെ ചെറുതായിട്ടൊക്കെ പഠ ച്ചും ചെയ്തോളും എല്ലാം കൊണ്ടും മെച്ചപ്പെടും പോനേ പറഞ്ഞയച്ചാല്.
പിന്നെ ഇവിടെ ചെല ബാലവാടികളിൽ നല്ല സെറ്റപ്പണ്ട്ട്ടോ നല്ലോണം. ഹൈടെക്ക് ആയിട്ടേ ചില യൂണിഫോമക്കെ ഇണ്ട് ചെലഭാത്ത്
ആഹ
ചെല സ്ഥലങ്ങളിൽ അങ്ങനൊക്കെ ഇണ്ട്.
ആഹ് അതെ പോലെ
ഇവിടെന്ന്ല്ലട്ടോ
ഇല്ല്ലാ ഈ പാർക്കും കാര്യങ്ങളു അങ്ങനെ ക്കെണ്ട് ചെലപകത്തൊക്കെ ഇവിടങ്ങനെയൊന്നുല്ല ആ ചെല ഇവിടെ പിന്നെ അ ഓടിന്റെ കെട്ടിടം തന്നെ ഇ്ഞിപ്പ വാർപ്പാക്കാന് പഞ്ചായത്ത് പാസായിന്നൊക്കെ പറഞ്ഞിര്ന്ന്
എ ഏഹ് ശരി നമ്മളവിടെ വാർപ്പിന്റെഒക്കെന്നെയാണ് എന്നാല കൊയപൊന്നില്ല ഞമ്മളവിടെ അപ്പുറത്തൊന്നുണ്ട്. അവിടെ ഏസി വരേണ്ട് കുട്ടികക്ക് ടി വി ഏസി അങ്ങനൊക്കെണ്ട് അപ്പൊ നല്ലൊര്താണ് അപ്പ കുട്ടിയക്ക് ഇഷ്ടയ്ക്കാര ടി വി യൊക്കെണ്ടാവുമ്പോ ഒന്നും കൂടെ ഒരു ഇഷ്ടല്ലേ ഉം
ഇന്റെ വീടിന്റ അവിടൊരു ടി വി ഒക്കെ ഇണ്ട്
ആഹ് ആഹ് ശരി
ടി വി അല്ല ഇപ്പ അമ്മള് മദ്രാസിലും സ്കൂളിലൊക്കെ ടി വി യില് ക്കേ അയിലല്ലേ വെച്ച് പഠിപ്പിക്കണത്
ഒക്കെ കാണിച്ചു കൊടുക്കണല്ലോ ആദ്യൊക്കെ ടി വി കാണരുതെന്ന് പറയും ഇപ്പെല്ലാം കാ
ആഹ് ഇതെന്റെ മകന്റെ ഉസ്താദ് ഇണ്ട അവ അവൻ പറഞ്ഞ് ഉസ്താദ് പറഞ്ഞിരുന്നു ഇപ്പൊക്കെല്ലാർക്കും ടി ടി വീ ലാണ് അവർക്ക് ഖുർആൻ ഓത്തൊക്കെ വെച്ചോടുക്കണതേ
ആഹ് അതെ അതിലാവുമ്പോ ഉസ്താദന്മാർക്ക് റിസ്ക് ഇല്ലല്ലോ വെറുതേക്ക ഒപ്പിച്ചാ എന്നു അങ്ങട് ഓതി കൊടു ഞാൻ പറയും ഉസ്താദമാര് ഓരോരുത്തര് അക്ഷരങ്ങള് റെഡിയാക്കി
ആഹ് എന്നാ ശരിട്ടോ ഇപ്പ വിളിക്കാട്ടാ
ആഹ് ഓക്കെ ഓക്കെ ശരി